ഹലോ.
സുഖല്ലേ?
ഓഹ് സുഖായിട്ടിരിക്കുന്നു.
ഉം.
നല്ല വിശേഷം .
ജോലിയൊക്കെ തുടങ്ങണോളു ഉണ്ടാവല്ലെ അതൊ കഴിഞ്ഞ?
ആഹ് ഇല്ലാ ചായ കഴിഞ്ഞിട്ടാള്ള്.
മക്കൾ സുഖവാല്ലേ?
ഇല്ല കുട്ടികളെല്ലാം പനിച്ചിടക്ക്ന്ന്.
പനിയോ?
ഞാഹ്.
ഏഹ് ആടൊക്കെ പകർച്ച പനിയൊക്കെ ഉണ്ടോ?
ഉം എല്ലാടെ ഇണ്ട് പനി
ഒഹ്.
ഇവിടെപ്പം വീട്ടില് എല്ലാർക്കും പനിയ.
ഏഹ് പകർച്ച പനിയല്ലേ ആവുന്നല്ലേ?
ൻക് വന്ന് പിന്നെ മോക്ക് പിന്നെ അങ്ങനെ എല്ലാർക്കു ആയി.
ഏഹ് ഹോസ്പിറ്റലില് പോയില്ലെ?
ആഹ് കാണിച്ച്.
ഉം ഇപ്പെല്ലാ
ൽ കഫ്കട്ട്ണ്ട് കഫ്ക്കട്ടായിട്ടാന്ന് ഒന്നാമത്.
ഉം മക്കള് സ്കൂൾ പോവുല്ല.
മ്.
പിന്നെന്തൊക്കെ? ആഹ്, പിന്നെന്തൊക്കെ ജോബൊക്കെ എന്തൊക്കെ?
ജോബങ്ങനെ പ്രത്യേച്ച് ജോബൊന്നുല്ല. ഇങ്ങനെയിരിക്ക്ന്ന്.
എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
ഹില്ല ഇല്ല.
ഏ ഹൗസ് വൈഫേ
ഉം ആ സൈഫ.
ഉം, കൃഷി അങ്ങനെയൊന്നും ഒന്നുല്ലെക്കുല്ലെ?
കൃഷിയല്ലേ, ണ്ട്. ചെറിയരു അട്ക്കളത്തോട്ടണ്ട്.
ചെറിയരു അടു
ആഹ് ങ്ങനെ കോ കോഴി ദക്കള് ള്ള കോഴി വളർത്തല് അങ്ങനെക്കെ ണ്ടോ
ഇല്ല കോഴിണ്ടേനു ഇപ്പ അ ഒന്നൂല്ല
ആഹ് പിന്നെന്താ ഞ്ഞു ഫുട്ബോളൊക്കെ കാണണ്ടേ ആഹ് മഴണ്ട് ഇപ്പൊന്ന് കൊറവ്ണ്ട് ന്നാലും മഴ ണ്ട്
ആഹ് ആ
ഫുട്ബോളൊക്കെ കാണലൊക്കെ ണ്ടേ
ഫുട്ബോള് ആ കാണും
ലോ കപ്പ് കളിയൊളെക്കെ
യം കുട്ട്യോളെ ട്ത്തേക്ക് ഫോണ് ണ്ടാവ ഓല് രൂല്ലാ
ആഹ് പിന്നന്താ ഇല്ല കളി പ കുറച്ച് ആവും കഴിയാന് തുടങ്ങിക്ക്ണു രാവിൽത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞേ ച്ചക്ക്ള്ളതൊക്കെ ചായക്ക് ദോശ
ആ ആ മറ്റേ ഉഴ്ന്നിന്റെ ദോശ്യ
അല്ല സാധാ ദോശ
ആഹ് ആഹ് കുട്ട്യോ ളെ പട്ടാണി റസും ആഹ് കുട്ടിളൊക്കെ പോയാ
ഇവടെ മോന് പോയി മോള് ഇപ്പം ടിടിസിക്ക് കൊട്ത്ത് ക്ലാസ് കിട്ടി തൊടങ്ങിട്ടും കിട്ടീട്ടും ഒന്നുല്ലല്ലോ
ആ അഹാ അങ്ങനെ
പിന്നെന്താ ടി വി ഷോസ് ഒക്കെ കാണലെക്കെണ്ടോ
ഇല്ല ല്ല അങ്ങനെയൊന്നും കാണലൊന്നുല്ല ഫോൺല്ങ്ങനെ കാണന്നല്ലാണ്ട്
ആ പ്പം മെയിനായിട്ട്ള്ള ഹോബി അങ്ങനെയൊന്നു ല്ലല്ലേ
മെയിനിയിട്ട്ള്ള ഹോബിന്ന് വെച്ചാ എന്തെങ്കിലും ക്കെ ഫുഡ് ണ്ടാക്കി പരീക്ഷിക്കുക
ഏ ഫുഡ് എല്ലാ ഫുഡും ണ്ടാകോ കേക്കൊക്കെ കേക്കോ ആ പിന്നെ എന്തക്കെണ്ടാക്കും
ആ അതെല്ലാം ഇണ്ടാക്കും പരീക്ഷിക്കും ഇല്ല ല്ല ല്ല വീട്ട് തന്നെ ണ്ടാക്കിട്ട് അ ഉ
ബിരിയാണി ഒക്കെ ണ്ടാകോ
ആഹ് ബിരിയാണി മന്തി അങ്ങനെ എല്ലാംണ്ടാക്കും
ബിരിയാണി മന്തി ക്കെ ണ്ടാക്കുലേ
ആഹ്
ഒ ഇങ്ങൾക്ക് ആവശ്യത്തിന്ള്ളല്ലേ
ഉം പിന്നെ വെറൈറ്റി അമ്മള് പൊറത്ത്ന്നൊക്കെ കാണും പിന്നെ യൂട്യൂബ്ന്നൊക്കെ ഓരോന്ന് കാണൂലേ
ആഹ് പൊറത്ത്ന്ന വാങ്ങൂല്ല
ഓഹ്
പുറത്ത്ന്ന് ഫുഡൊന്നും വാങ്ങൂലേ
ആ പൊറ്ത്ത്ന്ന് ഫുഡൊക്കെ വാങ്ങും എന്നാലും വീട്ടില് ഇണ്ടാക്കും പൊറ്ത്ത്ന്ന് വാങ്ങും
വെറൈറ്റികളൊക്കെ ഒന്ന് പരീക്ഷിച്ചോക്കും ഞാൻ
ആഹ ഇണ്ടാക്ക്ണ ഇഷ്ടാവും ലേ
ആ
ഉണ്ടാക്കണത് ഇഷ്ടാവുംല്ലെ
ആ എടുക്കുന്നതാണ് ഇഷ്ട ഇങ്ങനെ വെറൈറ്റി ഓരോ മോഡൽ ഉണ്ടാക്കുന്നു. ഓരോരുത്തരോ അങ്ങനെ റെസിപ്പി ഇങ്ങനെ പറയുമ്പോക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നമ്മള് പുറത്ത് പോയി ഫു ണ്ട് കെ കഴിക്കുലെ മ്മക്ക് വെറൈ കേക്കെ ടെസ്റ്റ്‌ നോക്കീട്ട് അങ്ങനെ ഒക്കെ വീട്ടിലിണ്ടാക്കിനോ
അത്ര ശരിയാതലന്താ
ആഹ് ശരിയാലണ്ട്
ആഹ്
നിങ്ങളെങ്ങനെ ഇണ്ടാക്കുവ
ആഹ് ഞാനും ബിരിയാണി മന്തി അൽഫാ ഇത് ഫ്രൈഡ് റൈസ്സ് ഇണ്ടാകും
ആഹ് ആഹ് ഞങ്ങക്ക് മലബാർ ഏരിയയിലൊക്കെ ഞ്ഞെ ക്ക് മറ്റേ ചായേൻ്റെ എണ്ണക്കടികളാ കൂടുതലും
അങ്ങനെ
ബാർ ഏരിയയിലാമ്പാതൊക്കെ ഞ്ഞങ്ങക്ക് എണ്ണക്കടികളാണ് കൂടുതലും
ആഹ് ആ കട്ടിപ്പത്തിരി പിന്നെ വീട്ടലെന്നെ മ്മള് എന്താ ചവർമ റോളെജ് ഒക്കേ അങ്ങനോക്കെ ഉണ്ടാ ഞാൻ കേക്ക് അങ്ങനെ മധുരള്ളോകില്ലേ വലിയ താല്പര്യമില്ല തിന്നാനൊന്നും മധുരോള്ളെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല ഉണ്ണിയപ്പം നെയ്യപ്പം അതൊക്കെ അറിയെങ്കിലും അതൊക്കെ എപ്പെഴെങ്കിലൊള്ളൂ അപൂർവമായിട്ടള്ളൂ
ആഹ ഞാൻ ആദ്യക്കെ ഉണ്ടാക്കേനു ഇപ്പൊ ഞാനും ഉണ്ടാക്കില്ല മാങ്ങും
ഇപ്പ കൊണ്ടുള്ള അങ്ങനെ ബീഫ് കൊണ്ടും ഒക്കെള്ള മന്തി ആയാലും ബിരിണി ആയാലും ഇണ്ടാകും ഉണ്ടാക്കുന്ന ഇഷ്ടം ട്ടാ
അ അ
അങ്ങതെന്നെ
അങ്ങനെ
പിന്നെ കട്ട്ലൈറ്റ്
സമൂസ ഏറച്ചി പതല് അങ്ങനെയൊക്കെല്ല ഉണ്ടാക്കും കൽമാസൊക്കെ ഇണ്ടാക്കോ
എങ്ങനെ
കൽമാസ് ഇണ്ടാക്കോ
ഇല്ല അതറീല്ല അത അതെന്ത്
അത് അത് അരിഅരിച്ചി റ്റെ മഷ് അത് നമ്മള അട പോലെ തന്നെ പഷേ ഒരു ആകൃതി വരുന്നത് ഉുന്നക്കായ പോലെ ഉന്നക്കായില്ലേ അതേപോലെ എരുള്ളത് പിന്നെ മ്മ നമ്മള് മീൻ പൊരിക്കുംബ
ആഹ്
ആഹ് ഇത് ഏരുള്ള ഒരു ഇതാ അത് പിന്നെ പയത്തോണ്ടല്ലേ അരി അര്ച്ചിട്ട്
ആഹ്
അമ്മള്
ആ
അങ്ങനെ
പഴം കൊണ്ടോ
പയംണ്ടല്ല നമ്മള് ചോറൊക്കെന്ന അരിയില്ലേ
ആഹ്
ആ അരി അരച്ചിറ്റ ഇണ്ടാക ആഹ അരച്ചിറ്റ്
അങ്ങനെ ഇണ്ടാക്കും അയില് മസാലൊക്കെ ഉണ്ടാക്കി ചിക്കനോ ബീഫോ മീനോ എന്തലുല്ല
നിട്ട് മ്മ് ആവില് മ്മള് സ്റ്റീം ചെയ്യാ ആവില് വെച്ചിട്ട് വേവിക്കാ നിട്ട് മഞ് വള്ളം ന്നേലുമഞ്ഞള് മൊളകുആക്കീട്ട് മ്മള് മീൻ പൊരിക്കുമ്പോലെ എണ്ണ പൊരിച്ചട്ക്ക
ആഹ് ആഹ് അത് ന്നാ ഞാചെയ്തു
നല്ല ടേസ്റ്റാ ആ അഅ് നല്ല ടേശ്ശാ എല്ലാർക്ക്ഇഷ്ടകാര അത്യാശ്യം നല്ല എരുവുണ്ടാവും
ആഹ്
ക്കാൽലു നല്ലതാ
പിന്നെ ങ്ങളെ ഭാത്തൊക്കെ വള്ളൊക്കെ താന ഭാഗങ്ങളാ പള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ വേനൽ കാലായാ
എല്ലേ ല്ലേ ല്ല
ആഹ് വെള്ളക്കള്ള ഏരിയന്നവുല്ലേ പൊഴക്കണ്ടോ പോഴക്കള്ള പൊഴക്കട്ത്ത്ണ്ടോ
പോയൺ ആ പൊയണ്ട് ഒര് ട്ത്ത്ണ്ട്
പോഴേക്ക് അറങ്ങോ വേനൽക്ക്
ഇല്ലേ ല്ല മ്
ഉം വീട്ടില് സാധാകണറ് ക കുഴിച്ചാതന്നെ അവ്ടെക്കെ വള്ളം ക്‌ട്ടോ അതേ കോയൽ കെണറോ
ഓ അല്ലല്ല സാധാ ഗെണറ് സാധാ വെള്ളം
വറ്റാത്ത കളറാവൂലേ
ആഹ് ആഹ് ഇങ്ങക്ക് കോയൽ കെണറാ
ആ കോഴലുണ്ട് ബടെ കോഴലാണെങ്കിലും നാനൂറടിയൊക്കെ പോവണം കണറുണ്ട് വെള്ളത്തി പിന്നെ വേനൽക്ക് കുറച്ചൊക്ക ബുദ്ധിമുട്ടാകും പിന്നെ പൈ പൊള്ളക്കെപ്പാടങ്ങനെ അട്ജെസ്റ് ചെയ്യ ന്നാ പുഴയൊക്കെ അ
ഒ അങ്ങെനെ
ആഹ് ഞങ്ങള് വേനൽക്ക് കുളിക്കാനെക്കെ പോഴേകന്നെ അർങ്ങൊക്കെ ചിയ്യാന്നാലും വള്ള ള്ളത്തിന് കൊർച്ച് ബുന്തി
പോഴൊക്കെണ്ടോ ഇങ്ങളെട്ത്ത്
ആഹ് ബടണ്ട് ഞങ്ങള് വേനലായ പൊഴേക്കോകും
ആഹ് ആഹ്
തിരുമ്പാനൊക്കെ
ങക് എത്രട്ട്യളാ
ഇക്ക് രണ്ടാള്
ആഹ് ഒര്മോന് ഒര്മോളാലെ
ഉം
വേറെന്താ ഉച്ചക്കെക്കെള്ള ഫുഡ്ഡക്കായോ
സാർ ടിസ്റ്റ്ൽ ഡ്രസ്സൊക്കെപയോഗിച്ചോ യെവ്ട് ക്കേലും യാ യാത്രക്ക പോയോ കെസാർട്ടിസില്
കേറണാന്ന് യേൻ ഇല്ലേ ല്ലേ ല്ല ഇങ്ങള് പോയാ
പോയല്ലേ ആഹ് കുട്യേളേറ്റക്കെ ബുദ്ധിമുട്ടാവുലേ
ക്കണ്ട് ക്ഷെ ഭയങ്കര തരക്കാ ഉ ഭയങ്കര തരാക്ക
ആഹ് സർക്കാരിന്റെ നയങ്ങളല്ല അതൊക്കെ
ഉം
എലക്ഷനും ഇങ്ങളെ ഭാത്തൊക്കെ നല്ല ചൂടാറ് റ്റൊക്കെ ഇണ്ടായിന്നോ എലക്ഷനും അങ്ങൻതൊക്കെ ഇഷ്ട്ടാ
എലക്ഷന് ആ കൊ എൽ രാഷ്ട്രീയ തിന് അങ്ങനെയൊന്ന് ഇല്ലല്ല അങ്ങനെന്ന്
ആ
ഇപ്പൊ ആർക് വോട്ട്യ്തിട്ടൊന്നും ഒര് കാര്യൊല്ലാ ഓല്ക്ക് വോട്ട് ഇട്ടി ഓല് ഓലെ വയക്പോവും. ഓല് പറഞ്ഞ വാക്കൂണ്ടാവില്ല വാഗ്ദാനോം ഇണ്ടാവൂലാ
ആഹ് അയ്ലൊന്നും താല്പര്യല്ല്യാലേ
മ്ഹ് വോട്ട് ചെയ്യാൻ തെന്നെ താല്പര്യല്ല.
പിന്നെപ്പൊ ഞമ്മളെരുഅവകാശല്ലേ ലെ ഇപ്പയ് പൗരത്വ നിയമം ബില്ലൊക്കെ ആയതിന് സേഷം എന്താലും ചെയ്യണല്ലോ?
ആഹ് അതെന്നെ അതോണ്ട് ചെയ്യ്ണെ ന്നേള്ളൂ.
ന്ന ഓക്കെട്ടോ.
ആ ഓക്കേക്കെ.